ഹലോ
ആ
ആ ആ പ്പൊ കേൾക്ക്ണ് ണ്ട് ഞാന്ട്ക്കാത്ത കണ്ടപ്പോ എന്താണാവോര്തി
ആ അപ്പ ഞാന് എടുക്കാന പോണ് സൈലന്റ് ആയ കാരണം അറിഞ്ഞില്ല ഞാൻ റ്റേ അതാണ് പിന്നെ വേറെ എന്തൊക്കെ വർത്താനോ
നല്ലർത്താനം കൊഴ് പ്പൊന്നുല്ല ന്റെരു താ അങ്ങനെ ഇതായി പോയക അതേപലെ പിന്നെ ഉം ആ ഭക്ഷണം കഴിച്ചു
ആ ചായടിക്കാനൊക്കെ ആയോ ചായ പരിപാടൊക്കെ തൊ
ചായ നാലുമണി നാലരക്കെ ആട്ടെ ഉപ്പണ് ഒക്കെ കഴിഞ് ഇപ്പണ് വന്ന്ട്ടൊള്ളു ഫ്രീ ആയിട്ടുള്ളൂ അപ്പൊങ്ങനെ കുത്ത്ർക്ക്ണ് ഇല്ല ൻക്ക് വയ്യ ൻക്ക് മടിയാണ് കടിയൊക്കെണ്ടാക്കാന് മട്ച്ച്ന്ചെലെ നേ ത് വരുമ്പൊ അതെ
പൂളൊക്കേങ്ങ് കൊട്ന്നച്ട്ട്ണ്ട് അപ്പൊ ചിക്കൻ ചിക്കൻ കറി ചിക്കൻ കറി ഉണ്ടാക്കിട്ടുണ്ട് അപ്പ ന്ന പൂളൊക്ക് പൂള പുഴിങ്ങിയാലോ ചായ കുട് ചായങ്ങൾ കുടിക്കാറില്ല വൈകീട്ട് കുട്ടികൾക്ക് കുട്ടിക ളല്ലേ അപ്പൊ പുഴുങ്ങി കൊട്ക്കാൻ വേണ്ടിട്ട് കൊട്ന്ന്ട്ട്ണ്ട് ക്ഷെ ൻക്ക് മടിയാവ അത് കാ
ആ ആ കൂട്ടാൻ വെച്ചാ മതിന്ന പിന്നെ കറി വർന്ന് കൂട്ടിയാ പോ ത്ന്നാ മതിയലൊ ആ ആ അയ്ശരി പുഴ്ങ്ങിയ പിന്നെ ആ പഴുങ്ങിയാലും അങ്ങനെ കറീല് ഒപ്പി തിന്നല്
ആ കറില് അറി ഇല്ല കുട്ടിയള് തിന്നോന്നറിയില്ല ഇൻക്ക്ഷ്ടാണ് ചമ്മന്തി ഒക്കെണ്ടാക്കിട്ട് തിന്നാന്
ആ പാൽ ആ ആ ആ ശരിയാണ് ആ ചീന പറങ്കിയൊക്കെട്ട്ങ്ങാ ണ്ട്ല്ലെ ലെ ആ ആ
അത് പുളി ചെറിയുള്ളിയൊക്കെ ഇട്ടിട്ട് ചമ്മന്തിണ്ടാക്കിയാ നല്ല ടേസ്റ്റാ പിന്നെ ആ പിന്നെ മറ്റേ ചൊവന്ന മുളക്ണ്ടല്ലോ
ആ ആ
മൊളക് അത് വ എണ്ണയിലിട്ടൊന്ന് വറ്ത്ത്ട്ട് ചെറിയുള്ളും പിന്നെ പുളിങ്ങയും അതൊക്കെ കൂടി ണ്ട് അരച്ചിട്ട് കുറ്ച്ച് വെളിച്ചെണ്ണ ഒയ്ച്ച ന അ അതിലും ടേസ്റ്റാ
ആ പുളിക്ക് അത നമ്മൾ ചോറ്റക്കോ ചോറ്റക് രസ
ആഹ് അത് ചോറ്റക്കു രസാണ് അത് ഇഷ്ട ചോർണ അ തൊട്ട്ട്ടാ നല്ല രസാ
തന്നെ ആ
ആ അങ്ങനെ അങ്ങനെ ഇണ്ടാക്കും ഞാന്
ആഹ ആഹ് ശരി ആ രസാണല്ലേ അതൊക്കെ ചമ്മന്തി ന്റെ ഹസ്ബൻഡറ് ന് എന്തെലും ഒര് ചമ്മന്തി ചമ്മന്തി ഉണ്ടാക്കോ ജി ചമ്മന്തി ഉണ്ടാക്കോച്നിക്കാ ആണെങ്കി ആതൊക്കെ എടുക്കും അമ്മീമ്മ അമ്മീമ്മക്ക് പോവണ്ടേ പിന്നെ അതല്ലെങ്കി നമ്മള നീ തന്നെ ആരെയ്യോ
ചെറിയ ജാറിൽ തന്നെ അറിയോ
അരയൂലേ
അത്രവും പക്ഷെ കുറച്ച് ഉണ്ടാക്കിയാൽ അരിയൻ പണില്ല കുറ അധികമായിട്ട് ഉണ്ടാക്കിയട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയല്ലോ
ആ ആ ആ ആവശ്യത്തിന് എടുത്താ മതിയല്ലോല്ലേ ആ എന്ത എന്തൊക്കെയാണ് പൈക്ക് കൂട്ടീത്
കായ് ചോന്ന മുളകില്ലേ ഉണ
ആ ആ ആ
അതൊന്ന് എണ്ണൽ ഇട്ടിട്ട് ഒന്ന് വറച്ചു വറുത്തെടുക്ക ആ ഒന്ന് ചോപ്പിച്ചെടുക്ക എന്നിട്ട് അതില് ചെറിയുള്ളി കുറച്ചധികം ചെറിയുള്ളി എടുക ചെറിയുള്ളിആ അതെടുത്തിട്ട് പുളിങ്ങയും വെളിച്ചെണ്ണയും ഉപ്പും കൂട്ടിയിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരക്ക ഈ മുളക് ആ മിക്സിൽ നന്നായിട്ട് ആ അരയും കൊർച് ഉപ്പും ഇട്ടാൽ നല്ലണം അറഞ്ഞിട്ടും ആ ഒന്നായിട്ട് അര അരച്ചാടുത്ത് ട്ട് അങ്ങനെ നമുക്ക് തൊട്ട് കൂട്ടാ ആ വേണെങ്കില് കൊറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ച കൊടുത്താതി
ആ പച്ച വിളിച്ചണല്ലേ ഉം ആ ആ ആ ആ
അത് നല്ല രസണ് ച ഇതിൽക്കൊക്കെ പൂളക്കേങ്ങൊക്കെ കൂട്ടാൻ
ആഹ് ശരി ആ മറ്റേ ചീനാ പറങ്ങി മറ്റേ ചീനാ പറങ്ങിക്കെ ഇട്ടണ്ട അത് വെറും ചീരുള്ളിയും ഈ ചീനാ പറങ്ങിയിട്ട്ങ്ങണ്ടല്ലേ ഉപ്പു ആ പുളികടോ
ആ പുളിങ്ങ ഇട്ടിട്ടില്ലെങ്കിൽ പിന്നെ ഭയങ്കര എരു
എരു എരു കുത്തും ഉം അതും ആഹ് ശരി ആ ആ വേറെ ഏതെങ്കിലും ഉണ്ടോ ചമ്മന്തി റെസിപ്പി
ചമ്മന്തി പിന്നെ ഏതാ പിന്നെ തേങ്ങാ ചമ്മന്തി തന്നെ ഈ ചോന്നമള ഉണക്കിട്ടുള്ളേ ചെ എന്താല തേങ്ങാ ചമ്മന്തി ഉണ്ടല്ലോ ആ അങ്ങനെ ഇടു അതില് വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ ഉള്ളിയും പിന്നെ ആ പിന്നെ ഈ ചുവന്നമ്മളൊക്കെ വറുത്തും അതേപോലെ എണ്ണൽ
ആ
എന്നിട്ട് ഉപ്പും പുളുങ്ങി ഇട്ടിട്ട് തേങ്ങയും ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കും അഹും രസന്റെ ചോറിനക്കെ നല്ല രസമാണ്ത് ആ നമ്മള് പൊറച്ചോറൊക്കെ ഉണ്ടാക്കുമ്പണ്ട വെക്കുവല്ലോ ഉരുട്ടി വെ അങ്ങനെ ഇണ്ടാക്കാറുണ്ട്
ആ ആ ആഹ് ശരി
പി ഫുഡ്ഡൊക്കെ ഇണ്ടാക്കാറുണ്ടോ ഫുഡ് വെറൈറ്റി ഫുഡ് ഒക്കെ ഇണ്ടാക്കുവോ ഫാസ്റ്റ് ഫുഡ് പോലെയൊക്കെ
ഫാസ്റ്റ് ഫുഡ് ഇനിപ്പ അങ്ങനെന്നും ഇല്ല ചെലപ്പോഴൊക്കെ ഓരോരോ ഇതാണ് ഉം ആ നെയ്ച്ചോറ് ബിരിയാണി അങ്ങനത്തൊക്കെ ആ അതെ നെയച്ചോറും ബി ബിരിയാണിയ എ അങ്ങനെയൊക്കെ കുറച്ചൊക്കെ അങ്ങനെ നോകും
ആ എന്റെ മാ മ് ആ എന്റെ മാപ്പിള പറയും മൂന്ന് നേര ഹോട്ടലിൽ നിന്ന് കൊടന്ന് തന്ന അത്രീം
ഇഷ്ടാണ് ശരിയാണ് ഇണ്ടാക്കണ വേറെ ഞാൻ ഞാനെന്താ പറയാ പുറത്തിറങ്ങിയാലേ ഇന്നോട് ഹസ്ബന്റ് പറയിം വീട്ടിൽ പോയിട്ട് തിന്നാറ്ഏ എനിക്ക അത് പാത്രം മോറാണ്ട ഇവിടെ ത്തിയാൽ ആയിലെറ അവിടന്ന് തിന്ന് പോരല്ലോ നല്ല പറയ് എന്നിട്ട് ചിലപ്പോല് സമ്മയ്ച്ചൂല ചിലപ്പോല ഇങ്ങോട്ടന്ന പോ കൊണ്ടരും ആയിക്കോട്ടെ ഇറങ്ങാണ്ട് ആ ഇങ്ങൾക്കൊക്കെ തിന്ന് പോയാ മതില്ലേ വാക്കില്ലേ ഞാനല്ലേ കാ ട്ടണ്ടറിം ഞാനേ ഓല് തിന്ന പാത്രം കൂടി അങ്ങട്ട് കൊണ്ടന്ന് ടൂല അങ്ങൻത്തെ ആളാണ്
അതാണ് കുട്ടിള് ഞാനെന്താ ഈ കുട്ടിള് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കില് ന്റെ കുട്ട്യാള് ഓലൊ കൊണ്ടെന്നെ പാത്രം കഴികിപ്പിക്കും ആ ഞാൻ പറയ അങ്ങനെ ശീലാവണം ന്റെ ചെർ ആ ന്റെ രണ്ട് ആൺകുട്ട്യാളും ഓലെ പാ ന്റേം കഴുകി തരൂട്ടോ ഓലിങ്ങനെ ഈ ഹോസ്റ്റലിൽ പഠിക്ക്യാണ് ലീവിന് വന്നിട്ട് ഓല് പണിക്കൊക്കെ കൂടിത്തരും ന്റെ കൂടെല്ലല്ലോ ആ അപ്പ പിന്നെ പണിക്ക് പാത്രം കഴുകാനും അതൊക്കെ കൂടിത്തരും
ആ അത് ശെരി നല്ല കുട്ട്യാളാണ് ആ
പ്പിക്കലാണ് പിന്നെ ഓല് ഞമ്മളെ കൂടെല്ലെങ്കിലും ഓൽക്ക് കൊർച്ച് സ്നേഹം കൂടല്ലോ
കൂടും ആ ആ
അങ്ങനെ ചെയ്തെരും ആ പിന്നെ അതേപോലെ ന്റെ മോള് മൂന്നാം ക്ലാസ് പഠിക്ക ഞാൻ ഭക്ഷണം കഴിച്ച ഞാൻ പറയും അവിടെ വേസ്റ്റിൽ കൊണ്ടോയിടെര്ത് ട്ടോ പാത്രം കഴുകി അവിടെ വെക്കണം ട്ടോ പറയും ഇപ്പത്തെന്നെ ശീലാക്കിട്ടില്ലെങ്കില് പിന്നെ ഓൽക്ക് ഒരു ബുദ്ധിമുട്ടാണത് തിന്ന പാത്രം കൂടെ ഇട്ത്തെക്കൂല ആ ന്ന്ട്ട്പ്പോ ആ ഓള് പാത്രം ഓള് ഭക്ഷണം കഴിച്ചാ ഓളെ പാത്രം ഓള് കഴുകിയെക്കും ആ കഴുകി വെക്കും ഒന്ന് ഞാൻ പറയും വാഷ് ആ വേ ഒന്നും കൊണ്ടോയിടര്ത്ട്ടോ ഒക്കെ ഞാനൊക്കെ വൃത്തിയാക്കി വെച്ച്ട്ടെരിക്കും പോന്ന്ട്ട്ണ്ടാവ പിന്നെ അടുക്കള വൃത്യേട് കാണുമ്പോ പിരാന്ത് പിടിക്കും
പിരാന്ത് പിടിക്കും ശെരിയാണത് ഇൻക്കീ ഒക്കെ തൊടച്ച് പോയിട്ട്ണ്ടല്ലോ പിന്നെ കുളി ച്ച് വെരുമ്പോത്തിന് അവിടെ പെരന്നു അത്ട്ട് തലീക്കുടെങ്ങട്ട് തലചോറ്റ്ക്ക്ങ്ങ കേർണാണ ആ
ന്റെ മാപ്പള അയ്ന് ഞാന് ദേഷ്യം ഇക്ക് ദേഷ്യംവെര്നെന് ഒക്കെ ചെയ്യും ഓല് ലീവ്ള്ളസം വീട്ട്ല്ണ്ടാ പ്പോ ഇക്കിന്റെ മോകണ്ടാ
ആ ആ ആ ആ
അവിടെണ്ടെങ്കിലും പാത്രണ്ടെങ്കിലൊക്കൊ കെഴുകിച്ചെരും പിന്നെ ഓല് പറയിം വീട്ടില് നമ്മള് എപ്പോഴെങ്കിലൊന്ന് വീട്ടില് വെരും അപ്പൊ പിന്നൊന്ന് സ്
അത് ശെരിയാണ് ന്നാലും കൂടി തെര്ണ് ണ്ടല്ലോ ആ അതെന്നെ
നല്ല പണിയാണെല്ലാ രുണ്ടെങ്കില് ഒറ്റക്കാവുമ്പോ പിന്നെ പണി കൊറയുട്ടോ എല്ലാരും ണ്ടാവും ഞമ്മള് ഒ റ്റക്ക് കുട്ടിളെയും നോക്കണം വീട്ട്ത്തെ പണിയും ചെയ്യണം എല്ലാം കൂടാകുമ്പോ ഞമ്മക്ക്
ല്ല ഇങ്ങള് മാത്രേ ഉള്ളു അതൊ ഉപ്പേം ഉമ്മേം
ഇല്ല ഇല്ല ഉപ്പേം ഉമ്മ ഒന്നും ഇല്ല ഞങ്ങള് മാത്രാണ്. പിന്നെ എന്റെ മാപ്പിള ദി ദിവസ വും വീട്ടിൽ ഇണ്ടാവൂല്ല അത് കാരണം ആഹ് പിന്നാ ഞാനും ചെറിയ കുട്ടീം രണ്ട് കു ട്ടിയള് മാത്രൊള്ളൂ അഹ് ആഹ് അങ്ങനേക്കായ കാരണം പിന്ന ഇവര് ഇം പിന്നാ ഹസ്ബന്റിന്റെ മൂത് എന്റെ മൂത്തച്ഛനും മൂത്തച്ചിയും ഹജ്ജിന് പോയതാണ് ഓലെ കുട്ടികളുണ്ട് ഇപ്പൊ എന്റെ കൂടെ. ഓലെ രണ്ട്കു പെൺകുട്ടികളിണ്ട്. ഇപ്പോലും ഉണ്ട്. മറ്റേ ഞാനും രണ്ട് കുട്ടികളും മാത്രേ ഇണ്ടാവുള്ളൂ. ആഹ് ചെറ്ത് ര രണ്ട് വയസായിട്ടില്ല്യാ ചെറുത്ണ് ഒള്ളത് പിന്നെ പണി ആഹ് ഒര് പണിയൊന്നും കൊടുത്തിട്ട് ഇല്ല പണിക്ക് പത്താം ക്ലാസ്സിൽ ആയിട്ട ഒള്ളു മൂത്തത് അത് ഇങ്ങനെ പണിയെടുത്തിട്ടൊന്നും ഒര് പരിചയാമില്ല
ആഹ് ശരി ആഹ് ആഹ്
രണ്ടാമത്തെ നാലാം ക്ലാസ്സിലാണ് പഠിക്ക്യണത്
ആഹ് ആഹ് ആഹ് പെ പെൺകുട്ടികള് തന്നെ അല്ലേ
ആ അത് ഒരാണും രണ്ട് പെണ്ണുവാണ് ഓൽക്ക്, ആൺകുട്ടി പിന്നെ മറ്റേ ഹോസ്റ്റലിലാണ് പഠിക്കണത്. അർബി കോളേജില് പഠിക്കാണോ അവ പെൺകൂട്ടികള് മാത്രം എന്റെ കൂടേ
തും പെൺകുട്ടികള് ആഹ് ആഹ് പിന്നെ ഇപ്പൊ ഒരക്ക് ഭക്ഷണം കോടുത്തില്ലോ എന്നിട്ട്
ആഹ് ഓലക്ക് പിന്നെ ആഹ് ഇപ്പൊ ഭക്ഷണോ കൊടുത്ത് ഒള്ക്കായിന്റ ഓൽക്കൊക്കെ ഇന്ന് ഇപ്പോ ചിക്കൻ വാങ്ങിയതാണ് ചിക്കൻ കറിയും വെച്ച് വഴ്താനാ ഉപ്പേരിയും വെച്ചു
ആഹ് ആഹ്
ചോറൊക്കെ കൊടുത്ത് ഒക്കെ കഴിഞ്ഞ് ഒര് ബാത്ത് പാത്രമൊക്കെ കഴ്കിവേക്കാൻ പറഞ്ഞ് കഴികി വേച്ച് എന്നാലേ എക്ക് ഒര് ബാത്ത് കേടക്കാൻ പറ്റുള്ളൂ
ശെരിയാണ് അടുത്തെ ദാ അതന്നെ ഞാൻ പറഞ്ഞത് ഇപ്പൊ കഴിഞ്ഞ് ഞാനി ഇപ്പോം ഒന്ന് ഫി ഫ്രീ ആയിട്ട് ഒള്ളു ഇപ്പൊ ഇപ്പം തന്നെ അട്ത്താ ചായേ ഇണ്ടാ ക്കാനായി
ആഹ് ഇപ്പോ ആണേല് നേർ പണികള് വേഗം കഴിഞ്ഞ് കുളിച്ച് കേയറണം
കേറാണം അല്ലെ
ഉറങ്ങിയിട്ടില്ലേ പിന്നെ എനിക്ക് ബയങ്കര തലവേദന ആരിക്കും ഞാൻ ആഹ് ഒന്ന് ക്കിയാമതി ഞാൻപ്പൊ കുട്ടിനെ ഒറക്കുമൊ ഒന്നൊറങ്യേയ്
ആഹ് ആഹ് ആഹ് ആഹ്
ആഹ് കൊറച്ചോര് അഞ്ച് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒറങ്ങിയാലും കൊഴപ്പം ഇല്ല ഒറങ്ങും ഞാൻ കുട്ടികളേ സ്കൂള് ഒണ്ടാവകുമോ നല്ലോണ്ണം ഒറങ്ങുട്ടോ എന്നിട്ട് ഇപ്പോ ഞാൻ ഒറ്റ ഒറ്റയ്ക്ക് ഞങ്ങള് രാത്രി ഒറ്റക്കായ്യാ കാരണം അങ്ങനെ പകല് കൊറേ ടൈം ഒറങ്ങാൻ പേടിണ് പിന്നെ രാത്രി ഒറക്കം വേരു
ഒറക്കും ഉണ്ടാവുല്ലാ ആഹാ ശെരിയാണ്
വേണം എനിക്ക് അങ്ങനൊക്കെ
ആഹ് ഒറങ്ങാന് മറ്റേത് ഒറ്റാക്ക് ആവുമ്പാലേ അപ്പറത്തൊന്നും ആളില്ലന്ന് ഒണ്ട് ആഹ്
മാപ്പിള വരുന്ന ദിവസം ഞാൻ നല്ലോണം ഒറങ്ങു അന്ന് പിന്നെ സമാധാനത്തില് ഒറങ്ങും ഞാൻ പകല് രാത്രി ജോലി ഒന്നും ഒണ്ടാവുല്ലോ എന്നാ ധൈര്യത്തില് പകല് നല്ലോണക്ക് ലോണും ഒറങ്ങും ഞാന് ദെവസം ആഹ് ആഴ്ചയിലാണ് വേര്കാ
ആഹ് ഒരിസോ
ആഹ് ഒരിസം
ആഹ് ശ
ആഹ് അത് പിന്നെ ഒല് ഇണ്ടാവും പിന്നെ ധൈര്യത്തി കേടന്ന് സമാധാനത്തി കേടന്ന ഒറങ്ങാം ഒന്ന്
ആഹ് ചിന്തിക്കേണ്ടാ ആഹ് എന്നാ ആയിക്കോട്ടെ എന്ന ശെരി
ആഹ് ശേരി ആഹ് ശെരി